ഹലോ?
ആഹ് കേക്കണില്ലേ?
ആഹ് കേക്കണണ്ട് എന്തൊക്കെ വർത്താനം. ആ കേക്കണ്ട് എന്തൊക്കെ വർത്താനം. ചായ്ടി പിഞ്ഞാ
ചായ്ടി കഴിഞ്ഞു. എന്താ കുട്ടികളൊക്കെ എവിടെ?
കടി എന്താ ചെറുത് ഒറങ്ങിയേക്ക്ണ് വലുതു ഇണ്ടവിടെ
ആഹ് ആ
ഇപ്പൊ ബേക്കറിയും എണ്ണക്കടിയും ഒക്കെ പറ്റുള്ളുല്ലോ അല്ലേ. ഞാനിപ്പോ നേരത്തെങ്ങനെരാട് പറഞ്ഞ് അപ്പൊ അവിടെയും ബേക്കറി ആണ് റഞ്ഞ. എവിടെ നോക്കിയാലും ബേക്കറി ആണ്. ആഹ്
പോയണ്ട് ഇപ്പോ എണ്ണക്കടിക്കെ വാങ്ങിക്കൊടുന്ന് ചായൊക്കെ കൊടുത്തിരിക്കാ. പോനെ പൊറത്താക്കിയാണെ അയിന്റെ ഫ്രണ്ടിനെ വിളിക്കട്ടെ ആര അങ്ങനെ വിളിച്ച
ആഹ് അതന്നെ ഇപ്പല്ല അവസ്ഥ മക്കൾക്ക് വേറൊന്നും വേണ്ട. എന്റെ മ ഞമ്മളെ നോർമലായിട്ട് ഞമ്മള് ആദ്യം ഉണ്ടാക്കിനത്തെ പഴമ്പൊരി ഉള്ളിവടെയൊന്നും പറ്റൂല കേട്ടോ.
ആഹ് ഇന്നലെ ഞാന് പയംപൊരി വട ഉണ്ടാക്കിട്ട് തിന്ന തന്നെയല്ലേ രണ്ടും.
ആനെ ഒന്നങ്കി കട്ട്ലേറ്റ് അല്ലെങ്കിൽ ഷവർമ പോക്കറ്റ് ഷവർമ്മ അല്ലെങ്കിൽ സമൂസ. അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി വെറൈറ്റി ആയിട്ട്ക്ക് മസാല ഐറ്റംസ് ഇങ്ങനെ വേണം
സ്കൂൾക്കാണെങ്കിലും ഉപ്പേരി അങ്ങന
ഒന്നും കൊണ്ടോല്ലേ ഞാാന ഇങ്ങട്ട് എന്താ ചെയ്യാലേ അറിയോ പിന്നെ കൊറച്ച് നെയ്ച്ചോറ് അങ്ങോട്ടവെച്ചുടുക്കും
ആഹ അതന്നെഇപ്പ ഞാനും നാളെന്ന് കൊറച്ച്.. അടുത്തേച്ചേക്കണ നാളെെയ്ച്ചൂറ് വച്ച കൊടുക്ക അതായുമ്പോ ചിലവണണ്ട്
ആഹ അതെ നെയച്ചോറ് അല്ലെങ്കിൽ അല്ലങ്ക പിന്നെ വേഗം ഫ്രൈഡ് റൈസ് അതാകുമ്പോൾ കുറച്ച് പച്ചക്കറിയണ്ട് കേറും.
അത് അതാാണ് ഇഷ്ടം അങ്ങനെയൊക്കെ ഫ്രൈഡ് റൈസ്
ആ ഞൻ വീഡിയോം ചെയ്യുന്നുണ്ട് ഇപ്പോൊ ലഞ്ച് ബോക്സ്. വിസ് ചെയ്യലുണ്ടതില്. ഇൻസ്റ്റാഗ്രാമില്െ അപ്പൊ പിന്നെ ആ അപ്പൊ ഞാാന എന്താട്ടും ആ വീഡിയോ എടുക്കലുആയി ഓൾക്ക് കൊണ്ടോ കലുമായി.. അങ്ങനെ കൊടു.
ആ ശ്രദ്ധ തീര അല്യോന പിന്നെ കാട്ടിയ കൊടുത്തേ ചെറുത്തിനേട്ടാണ് ഇപ്പൊ കുടുങ്ങിയേക്കുന്നത് അതൊന്നും പറ്റൂല.
അവൻ പറ്റൂലേ.
ഉ ഓക്ക് സ്പെഷ്യലും മാണം.
എന്ത ഒരു സാധനത്തോടും താല്പര്യല്ലേ
അങ്ങനെ വിശക്കണ സമയത്ത് നെയ്ച്ചോറ് അങ്ങനത്തൊക്കെ കൊടുത്താല് അത് നോക്ക.. വെശക്ണോൾ ക് തോന്നണം
ആഹ
അപ്പം നാളോളം മിസ് വിളിച്ചപ്പോണ്ട് പറു നെയ്ച്ചോറാണെങ്കി പിന്നും കുറച്ചൊക്കെ കഴിക്കും.
ആഹ് ഇവള് ഇതേപോലെ എൽ കെ ജി ന്ന് അവിടുത്തെ ആയ ഉണ്ടല്ലോ സ്കൂൾ തെനോക്കണേ. മൻസത്തിചിക്കൻ ഇല്ലെങ്കിൽ താടിക്കും കൈ. തടിിൽ
ആഹ അത് തന്നെ ഞാൻ ഉപ്പേരി ഒന്നും കൊടുത്തയക്കലേല്ല
എന്ത് ത്താഉപ്പേരി ഒക്കെ കൊടുത്തയച്ചിട്ട് കാര്യം ഞാൻ ഒന്നെങ്കിലും കേങ്ങ്.. ആ അല്ലെങ്കിൽ കോളിഫ്ലവർ പരിച്ചത് ഈ രണ്ട് സാധന പച്ചക്കറിൽ പറ്റുള്ളൂ.
അതും പറ്റണില്ല ഇന്റ മകന് രണ്ടാക്കും ഫ്ലവറും പറ്റുന്നില്ല ചി... ക്കനാണെകിൽ കൊഴപ്പില്ല വേറെ എന്തുംങ്ങോട്ട് പിന്നെ ഞാൻ.. വല്ല കടി
രണ്ട് കക്ഷണം അത് രണ്ട് കഷ്ണ ആണെങ്കിൽ അവൊരു കൊരു സമാധാനമാണ്.
ആഹ അതാണ് അത്ങ്ങന്നെ കാണണം പക്ഷെ ഈ ഇതൊണ്ട് ഇതുകൊണ്ട് തന്നെ ഇപ്പൊ.. അക്ക് തീരെ ഒന്നും ഒരു പ്രതിരോധം ശേഷി
ഇല്ലേ പക്ഷെ എല്ലാരും പറയും പ്രോട്ടീന ആാണ് പ്രോട്ടീൻ ഇപ്പോ പ്രോട്ടീന് മാത്രം
അത് മാത്രം ചെന്നിട്ട് കാര്യല്ലല്ലോ എന്തെങ്കിലും കാൽസ്യവും പച്ചക്കറിന്നും ഒക്കെ.. ചെല്ലണ്ടേ
ഒക്കെ വേണ്ടേ ഒൾക് പിന്നെ ഫ്രൂ്സ് ഒക്കെ ഇഷ്ടാട്ടോ.
ആഹ
ഞാന് സ്നാക്സിന് എന്താട്ടും ഞാൻ ബേക്കറി കൊടുത്താക്കിയേ ചെയ്യൂല. ഞാന് ഒന്നെങ്കിഅല്ലെങ്കിൽ മുന്തി..
ഇട്ടണ്ടല്ലോ അതാവുമ്പോൾ മുഴുവൻ കഴിക്കും ആ അങ്ങനെ ചെപ്പോ അത് കൊടുത്തേക്കും അല്ലെങ്കിൽ ഫ്രൂട്ട്സ്.
മുട്ടന്റെ ആയാലും മഞ്ഞ കളയുകയാണ് പിന്നെ..
ആഹ എന്താ പിന്നെ അതില ഉുള്ളത്
ആ ഇവിടെ അത് കാക്ക ഷീല ആക്കിയത് മഞ്ഞ നിന്ന കൊളസ്ട്രോ
ആഹ് ഇപ്പഴല്ലേ അയിന്റെൊക്കെ ഇത് പ്പ മഞ്ഞ തിന്നിട്ടൊന്നും ഒരുഴപ്പ കുഴപ്പമില്ല എന്ന് പറയുന്നത് കേട്ടില്ലേ പറയുന്ന കേട്ടിലോ ഞാനൊക്കെ അങ്ങനെ തന്നൊയിരുനു ഒരു മുട്ട മുഴുവൻായി കുമ്പ ശരിക്ക് കഴിക്കാം
ആഹ എന്നിട്ട് ഇത് ഞൻിയ കൊടുത്ത ത് ഇതേപോലെ ഒൾക്ക് കൊടുക്കുമ്പഴത്തിനും അത് നുളളീ കള യുംഅതിന് എടുത്തിട്ട്. അതു കൊടുക്കണ്ട കുട്ടിക്ക് കൊടുത്തു ശീലമാക്കണ്ട. ഇപ്പൊ അങ്ങോട്ട് പറ നേരെ തിരിച്ചും പറയും അ എന്താ തിന്നാത്തുന്താ മാറ്റിയ വെ
ഷീല ആക്കി ഒല് അവർക്ക് അവരെ മക്കൾ എന്താ പറയുന്നത് അതേപോലെ
ആഹ് ഞാൻ നിങ്ങള നിങ്ങ ഇങ്ങനെ ശീലാക്കി ഇനിപ്പോ ഈ കുട്ടിനോട് പറ കഴിഞ്ഞാ അതാക്കോ എന്നപ്പൊ പോരിച്ച കൊടു കാച അതൊക്കെ ഇരുന്നു തിന്നും
ആഹ് അതന്നെ ഇവിടെ ഇമ്മ പുഴുങ്ങണ്ടാ എന്ന് പറയും. പുഴുങ്ങിയ ആ മഞ്ഞ ഒഴിവാക്കി. അത് പൊരിച്ചാലും ഫുൾ ആയിട്ട് വ്യാവ് ആയിട്ട് തിന്നോളും
ആ ഇപ ഫ്രൈഡ് റൈസ് ആച കൂട്ടാനിലകിലും കുഴപ്പ ഞൻ എന്താട്ട ഒരു മുട്ടും കുത്തിപ്പാരും പിന്നെ ഈ പച്ച കറികളൊക്കെ ഇട്ടുംങ്ങണ്ട് ഇളക്കിട്ട്
അയലും കാണണം ഇവിടെ ഉള്ളവർക്ക് ചിക്കന് പച്ചക്കറി കുറച്ച് ചിക്കൻ കൊടു ഇമമചി
കയ്യില് പിന്നെ ചിക്കൻ ഇല്ലെങ്കിലും വല്ല കുഴപ്പമില്ല മുട്ടി ഇതായിട്ട് പിന്നെ അക്ക് ഞ ഇഷ്ടമാണ് കുക്ക്പർ കക്കരിക്ക അങ്ങനെ കട്ട ചെയ്ത് ഇങ്ങാണ്ട് കൊടുക്കുന്നത് ഭയങ്ക ഇഷ്ട
ആഹ്്
ഇും ലഞ്ച് ബോക്സില് ഒരു അഞ്ചാറ് കഷണം കക്കെരിക്ക വെക്കും
ആ ഇത് അങ്ങനൊന്നും തിന്നുല അതൊക്കെ കഴിക്കാണകിൽ എത്ര നന്നു ളറ്റ വല്ല ഞാൻ പറയും ഒരാഴ്ച തിന്താൻ കൊടുക ഇങ്ങട്ട കൊടുക്ക ക്കെ പച്ചക്കറി അറി ഞാൻ എന്നാ ുന്നോളന്ന്റി ഞാൻ മകം തീരെ ഞ്ച മകനൊക്കെ ഒരു ക്യാരറ്റ്ൊക്കെ കറിൽ കണ്ടാ അത ആദ്യം പറിക്കേള്ളൂ
ഓ
അവര് മുരിങ്ങ കറിയും അതോനൊന്നും വേണ്ട ഉ കതിറിഞ്ഞത ഇപ്പതിപ്പോ ഇനി വൈകുന്നേരം തുടങ്ങും ടോ ഇമ്മച്ചിയെ എന്തെങ്കിലും സ്പെഷ്യല് കൊടു തിന്നല്ലേ
ആ ഫാസ്റ്റ് ഫുഡ് ഇവടിം അതന്നെണ് എന്നിട്ട് അവിടത്തെ വിളിച്ചിട്ട് പറയും കാക്കു വിളിക്കുമ്പോ പറയും പ
ആഹ് അതെന്നെ ഇവത്തികോം പ്രശ്നം ഇപ്പച്ചി പളിച്ച്പൊ അപ്പച്ചിനോട് അങ്ങനെ ചോയി എന്നിട്ട് കൊണ്ടിച്ച
അപ്പൊ ഞങ്ങക്ക് ഇവിടെ ഫുഡിനനിിക്ക ഇവിടുത്തെ നമ്പർറിയില്ല ഈ ഹോട്ടലൽന്ന് നമ്പർല്ല ഞാന ഒന്ന് ഓർഡർ ചെയ്യലും ഇല്ല കാക്ക അവിടു വിളിച്ച് പറയും ഓ അവിടുന്ന് പൈസയും കൊടുത്തിട്ടുണ്ടാവും ഞങ്ങക്ക് ഇവിടെ കൊടുന്ന് തരും
യോജീത്ത് നമ്പറില്ല
ഇല്ലേ എന്റെ അടുത്തില്ല കാക്കുനെ വിളിച്ച് പറയലാണ്
ആഹ
കാക്കുന്നെ വിൾച്ച് ഓഡർ ചെയ്യാ അതാ നല്ലത് ഞമ്മക്ക് ഞമ്മളെ കജ്ജ്ത്തെ അല്ലെങ്കി അറ അറങ്ങും
ആ അ അതായി
ഞാൻ ചിക്കൻ കടിക്ക് ചെന്ന് ഏ മത്തംരക്ക പിന്നെ ചിക്കൻ കടി തന്നെ അങ്ങൻ തെന്നെ കട്ടിക്ക്ണത് കൊണ്ടര്മ്പ ട്ട് അവുട്ടുത്തെ ഇല്ലെ ആ ചിക്കൻ കടിത്തെ കാക്കാനെ ഏൽപ്പിച്ചെക്കാ അയാൾ ഇതേ പോലെ കൊട്ന്നെരും പൈസ സ കാക്കു കൊട്ക്കും അയ് രണ്ടും അങ്ങനെ ചെയ്യും
അത് ഇതും അങ്ങൻ തന്നെട്ടോ ഒന്നായിട്ട് പൈസ ഒന്നും ഇൻ ക്ക് അല്ലെലും അക്കൗണ്ട്ക്ക് ഇട്ടെരൊന്നും ഇല്ല എന്താ പച്ചക്കറി വെരുമ്പോ ഞാൻ പച്ചക്കറി വാങ്ങിട്ട് അയിന്റെ ബില്ല് എത്രെച്ചാ അയ് വിട്ട് കൊട്ക്കാൻ പറിം അപ്പ അയി അവ്ട്ന്ന് അയ് അങ്ങനെ വിട്ടൊട്ക്കും മീൻ പൈസ അതേപോലെ ഒന്നായി മൂവയിരം റുപ്യ ആവുമ്പോ അയ് ആയിരം അയ്ക്ക്ൺട്ടോ പർണാൽ അപ്പൊ വേഗം അങ്ങനെ വുട്ട് കൊട്ക്കും പിന്നെ അത്യാവശ്യം ഇല്ലെ എന്തെലും കുട്ടിയാളെ പ പെട്ടെന്നുള്ള ആവശ്യംങ്ങക്ക് കെര്തിക്കാണ്ട് ഒരായി രണ്ടായിരം ഇന്റെ അക്കൗണ്ട് ഇടും ബാക്കിയൊക്കെ അവുട്ന്നെന്നെ ഡീൽ ചെയ്യും
ഇത് അതൊന്നുയില്ല പിന്നെ ബാക്കിനാ സാധനങ്ങളൊക്കെ ഞാൻ ബുസ്താനിക്ക് അങ്ങട്ട് വുൾച്ചറെയെലാണ്
ആ അയ് കയ്യുമ്പോ കൊണ്ടരാവൂലെ
കൊട്ന്നെരുയ്
ആ
അതേപോലെ തന്നെ പൈസ ഞാൻ അങ്ങ് ഗൂഗിൾ പേ ചെയ്ത് കൊട്ക്കും
ഉം ഇന്ന്പ്പം ഇവടെ ഇപ്പ ഇല്ല ഞങ്ങൾ ഇമ്മാന്റെ കുടീക്ക് പോണംന്ന്‌ വിചാരിച്ചിനി ഇന്ന് പിന്നെ പണിയൊക്കെ ഒര്ങ്ങെപ്പെന്നെ പന്ത്രണ്ടെര ആയിക്ക്ൺ അയിൽ പിന്നെ ഒക്കെ വെശപ്പെട്ങ്ങി അയിൽപ്പ ഞാൻ എന്താ വേഗം എന്തെലും ചോറ് വെച്ച് കാണു മുട്ടിം പൊരിച്ച് ചോറെയ്ച്ച് പർൺ അപ്പ രണ്ടാക്കും ബിരിയാണിയെന്നെ വാണം പിന്നെ അങ്ങനെ വിൾച്ച് പർഞ്ഞ് കാ ണ്ട് നമ്മൾ ആ അവ് അവ്ട്ക്ക് വിൾച്ച് പർൺ കാണ്ട് കണ്ട അങ്ങനെ കൊട്ന്ന് അങ്ങ് പിന്നെ ബിരിയാണിയാണ് ഇപ്പന്ന് വെച്ചെ എന്ത പറയാ ഈ സ്കൂൾ ഇല്ലാതായാ ഒലെ ആയിറ്റ് തീരെ പൊർപ്പിച്ചൂലാ സ്കൂക്ക് എന്തെലും കൊട്ത്തേച്ച് തിന്നാലും തിന്ന് ഇല്ലെലും കൊട്ത്ത് അഴ്ച്ച് കാണ്ട് നമ്മളെ പണി ഒര്ങ്ങി ഇഞ് വൈന്നാരം ആവോളം ഓൽ ഓൽക്ക് ഓരോര പൂതിയെന്നു സ്കൂൾ ഇല്ലാത്ത ദിവ് സായ നമ്മളെ എട്ത്ത് പൈസ ഒന്നും ഇല്ലെന്നു ഇന്നാലും ഓർക്ക് ഇങ്ങനെ പലെ ആവ്ശ്യം
സ ഇണ്ടോ ഇല്ലേ അങ്ങൻത്ത ഇതൊന്നും ചിന്ത ഇല്ല ഓൽക്ക് എന്താ ഞ്ഞാൽ അങ്ങട്ട് പറയാ ഞാൻ മകളോട് ഇങ്ങനെ പർഞ്ഞൊട്ക്കും ഇങ്ങനെ വാശി പിടിക്കെര്ത്ട്ടോ ഇങ്ങനെതാക്കെര്ത് ട്ടോ ചെൽപ്പ എല്ലാ സാഹചര്യത്തിലും ഞ
ഞാനും പറയും ഞമ്മൾ ഞമ്മക്ക് ഇഷ്ടം പോലെ കഴിക്കാണ്ട് ഇല്ലാത്തോലെ അവസ്ഥ ഒന്ന് ആലോയിച്ച് നോക്കോണ്ടുട്ടോ ഇന്നൊക്കെ പർഞ്ഞൊട്‌
ഞമ്മളെ കയ്യ്ൽ ഒന്നും ഇല്ലാത്ത സമയെക്കാരം മക്കൾ ഇങ്ങനെ വാശി പിടിക്കുമ്പളെ അപ്പോ എല്ലാ സാഹചര്യവും മനസ്സിലാക്കണട്ടോ പറിം ഞാൻ
ആ ഇവടെ രണ്ടു മാസം ഇപ്പ ഒലെ ഇപ്പ ഇണ്ടായിന അന്ന് ഞമ്മക്ക് ഒരു ബുദ്ധിമുട്ടും അറിയെണ്ടെന്നു
പെരിലെ ആൺങ്ങൾ ഇണ്ടെങ്കി ഞമ്മക്കെ പിന്നെ
ടൈമ് വെരുമ്പളാണ് പ്രശ്നം
ആ ആ പിന്നെ ഇതാവുമ്പളെ നട് കൂലാ റെയ് ഓരോ ഓരോര സാഹചര്യങ്ങൾ വെരുമ്പളാണ് ഞമ്മൾ അയിനെ പറ്റി ഇതാക എന്തെന്നു കുട്ടിക്ക്പ്പോ ഒര് തുള്ളി മര്ന്ന് ണ്ട് പറഞ്ഞഞ് ടീച്ചർ വിളിച്ചപ്പ അപ്പൊ ഞാന് ഇള് വരുമ്പോ പിന്നെ
ഉം ആ തുള്ളി മരുന്ന് കൊടുക്കണ സമയല്ലേ
അഞ്ച മണിവ വരെ ഉണ്ട് പറഞ്ഞു
എത്ര എത്ര വയസ് വരെയുള്ള കുട്ടിയക്കാനാഥ് ആ അപ്പൊ ബൽക്കൊന്നുംണ്ടാവ
ഏ അഞ്ചു വയസ് വരെല്ലേ കുട്ടിയക്കല്ലേ ഇപ്പൊന്ന് തുള്ളിം മരുന്നുണ്ടാവുവ അത് കൊടുത്ത കുട്ടിയാപ്പെ തുപ്പുന്നാലും പറഞ്ഞട്ട്
എന്നാലും ഓല കുളിച്ചു തരം കേട് ഒക്ക്ങ്ങനെ തൊരം കേ
പിന്നെ എന്തെങ്കിലും ചെറിയൊ അസുഖ വന്നാ പറയാ തുള്ളി മരുന്ന് കൊടുത്ത ണ്ടായില്ലല്ലോ എന്ന് പറയും അതല്ലേ പോല ഞാന്റെതെല്ലാം കഴിഞ്ഞു ഒന്ന രീതിയും കഴിഞ്ഞു എലാവും കഴിഞ്ഞു ഇനി അഞ്ചിത്ത് കൊള്ളു
പത്താം മാസം വരെയുള്ള സൂചി കൊടുത്തുന്നു രണ്ട് മക്കൾക്കും പത്ത് മാസം കഴിഞ്ഞിട്ട് ഉള്ളതൊന്ന ഞാൻ. കൊടു
ആ പത്ത് വലുത കാണിച്ചെങ്കിലും തന്നെ പിന്നെ പിന്നെ പെണ്ണിനാ ഇനി പത്താം വയസത്തേ ഉള്ളു ചെർ ക്കനാണെങ്കിൽ ഇനി അഞ്ചാം വയസത്ത ഉള്ളൂ അല്ലാത്തൊക്കെ കഴിഞ്ഞു
കഴിഞ്ഞുല്ലേ ഈ ഒന്നരീത്തെ കൊടുത്താ നല്ല ബുദ്ധിമുട്ടല്ലേക്കാരം
എത്തരി ഇപ്പ രണ്ട് വയസ്സ് കഴിഞ്ഞട്ടാണ്ണപ്പ കൊടു ഈ കഴിഞ്ഞ മാസം ഞാൻ കൊടുത്തത് രണ്ട് കൈയും രണ്ട് കാലും
അതാണേ ഞാനത് കേട്ട് പേടിച്ചിട്ട തന്നെ വല്ലെ തന്നെ എ മക്കള് തീരെ തൂക്കം ത ഒന്നും ഉണ്ടാവൂല്ല എന്റെ അടെ കൂടെഈ സൂച കൂടി വെച്ചട്ട നട തിന്ന തീറ്റയും കൂടി അതും ഉണ്ടാവില്ല
വരുമ്പോളാടി ഇ
അതാണ് അത് എന്റെ മകളെ സൂചയ അടിച്ചു എഏ
കാന്നറിയി
ആഹ ആഹ് ഓക്കെ ഓക്കെ